ഓ എടൊ താൻ എവിടാ ആഹ നിന്നെ ഇവിടെ കാണുന്നില്ലല്ലോ വണ്ടിയൊക്കെ ചോദിച്ചു വരുന്ന ഇപ്പൊ കാണുന്നില്ലല്ലോ?
ആഹ് ഇപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ടും പോകുന്നില്ലല്ലോ അത് അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ക്ല കമ്പ്യൂട്ടറിന് പോയിക്കൊണ്ടിരുന്ന കമ്പ്യൂട്ടറിനു പോയി കൊണ്ടിരുന്നാക്കെ അപ്പൊ യിപ്പൊ കമ്പ്യൂട്ടറിന് പോകുന്നത് ബസ്സിനകത്ത് ആയതുകൊണ്ട് കുഴപ്പമ ഇല്ല ഇപ്പൊ വണ്ടി ഒന്നും വേണ്ടല്ലോ വണ്ടിയട ഒന്നും ആവശ്യ ഇല്ലല്ലോ
ആ ഹ്മ് പിന്നെ എങ്ങനുണ്ട് ഉമ്മക്ക് കാല് വേദനന്ന് പറഞ്ഞിട്ട്
ഉമ്മായിക്ക് കാലുവേദനയൊക്കെ മാറി ഇപ്പൊ കൊഴപ്പൊന്നു ഇല്ല അക്ക പിന്നെ സിനിമയൊക്കെ കാണാൻ പോയി പോന്നന്നൊക്കെ പറഞ്ഞായിരുന്നു
ആഹ അത് ആ ഞാൻ പോയെടി ദൃശ്യം കാണാൻ പോയരുന്നു അത് കാണാൻ പോയപ്പോഴേ ആഹ് കുഴപ്പല്ല, അങ്ങ് നീട്ടി അങ്ങ് വലിച്ചങ്ങ് ഇടുവ കഥയങ്ങു അത് പോയ് കാണ് ന്നാലോ പോയി കാണണം ന്നാലേ വരുത്തോള് ആ മനസ്സിലാവത്തോള്
പിന്നെ ഫുഡ്‌
റെഡിയായോ കഴിച്ചോ
ആ അതൊക്കെ കഴിച്ച് പിന്നെ ചോറ് ആ ചോറൊക്കെ കഴിച്ചടി പിന്നെ എന്തുവാ ചായയൊക്കെ ഇട്ട് പിന്നെ മോളെ പോയി സ്കൂളിന്ന് വിളിച്ച് പിന്നെ ന്തേലും മുട്ടയും ബ്രെഡും കൂടെഒ ക്കെ വെച്ച് ഒണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ വിട്ട് ഇപ്പം--ട്യൂഷൻ ഇത് നേരത്തെ വിളിചോണ്ട് വന്നേ സാധ ഏഴു മണി ള്ളെ പ്പ വിടുന്ന് തലവേദനയാന്ന് പറഞ് കള്ളത്തരം പറഞ്ഞി ഇപ്പ ഇവിടെ വന്നപ്പോ ഒര് അവോരു അവോക്കൊരു അവക്കൊര് അസുഖോംല്ല അങ്ങനെപോയിപ്പോ വിളിച്ചോണ്ട് വന്നയ ഇപ്പൊ അപ്പുറത്തെ വീട്ടില കൊച്ചിനായിട്ട് ഇരുന്ന് കളിക്ക്ന്ന് ണ്ടിലായി രണ്ടിലായി
ആ
പോ സ്റ്റെപ്പിന്റെ മോള്ളോ ട്ട് കേറാൻ വരുന്നു പ്പോ പിള്ളാരെങ്ങോട്ട് സ്റ്റെപ്പിന്റെ മോൾലോട്ട് കേറാൻ വരുന്ന്
ആ പുള്ളേരല്ലേ
ഉം അതെന്നെ ഞാൻ വഴക്ക് പർഞ് ഓട്ടിച്ചതാ. ടീ പിന്നെ നിങ്ങടെവീട്ടില് പേർഷ്യൻ കാറ്റ് ഉണ്ടെന്ന് പറഞ്ഞേട്ട്.
ആ ഉണ്ടുണ്ട് ദാ ഇവിടെ കിടപ്പുണ്ട്. ആരേലും വെളിയിലോട്ടെ റങ്ങുമ്പോ ആരെങ്കിലും വെളിയിലോട്ടെറങ്ങുമ്പോ ഇങ്ങനെ. വെളീല് അവരെ നോക്കി ഇരുന്നോളും കൊഴപ്പൊന്നു ഇല്ല.
എനിക്കൊരു കുഞ്ഞിനെ തരണേ ആയിനനെൻക് കുഞ്ഞിനെ വേണായ്ര്ന്ന്.
ആ പ്രസവിക്കട്ടെ ആദ്യം ആദ്യം അതിന് ഇത് വല്ലോ ആവണല്ലോ. അയിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടേ?
ആ നീ വല്ല നീ വല്ല ഈ അടുപ്പിച്ച സിനിമാകാണാൻ പോയാര്ന്നോ?
ഞാൻ സിനിമയൊക്കെ കാണാൻ പോയിട്ട് കൊറേ നാളായി ഞാൻ കണ്ണൂർ സ്കോട് കാണാനായിരുന്ന് പോയിട്ടുള്ളത്.
ആ.
ആദ്യായിട്ട് പോകുന്നതും അന്നേരവ.
ആ.
ആദ്യായിട്ടും അവസാനായിട്ടും പോയി വന്ന. ണ്ട് അല്ലാ ഇപ്പഴങ്ങ്. ഞാഇതുവരെ സിനിമയൊന്നും കാണാപോയിട്ടില്ല.
ആ.
പിന്നെ എന്തെടുക്കന്ന്?
പിന്നെന്തു ഇവിടെ കേറി മുകളില് കൊറെ തുണിയെല്ലാം കെടന്ന് അതെല്ലാം പറക്കി വെച്ച് ഇനി ലെ കെടക്ന്ന് മടക്കിവെക്കാണം. പിന്ന തയ്യൽ പഠിക്കാപോയിട്ട് ആ തയ്യൽ പഠി ക പോയിട്ടെന്തുവായി?
തയ്യൽ പഠിക്കാൻ പോയിട്ട് ഞാൻ ടോപ്പ് വരെ തയ്ക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ പോയതും ഒന്നുയില്ല.
ആ നീ ഇവിടെ വാ ഞാൻ പഠിപ്പിക്കാം എനിക്ക് ടോപ്പ് ബ്ലൗസ് എല്ലാം ഫ്രീയ ഇപ്പം യൂണിഫോമൊക്കെ ഇപ്പ രണ്ട് മൂന്നെണ്ണം ഞാൻ തയ്ച്ചു കൊടുത്ത്. ഉം. അതന്റെ അവോണ്ട്പ്പൊ ഒന്നാമത് ആ ചേട്ടന് ജോലിയൊന്നുല്ല. അപ്പൊ ആകെയുള്ള തയ്യല് ഒരു വാ.
ആ.
അന്നെ ഞായൂണിഫോമ് അ പിള്ളാര്ടെ ആമ്പിള്ളാരുടെയും തയ്ച്ച് പെൺപിള്ളേരുേയും തയ്ച്ച്. അത് ഞാൻ പോയി വക്കേശ സമയ പോയി പടിചാർന്ന്. അപ്പ പിന്നെ സ്കൂൾതൊർക്ക് ആയപ്പോ തുറപ്പായപ്പം കുറേ യൂണിഫോമും അതുതു. ഒക്ക കൊണ്ട് വന്ന് അങ്ങനെ അതെല്ലാം തയ്ച്ച് പിന്നെ നമ്മടെ. എന്തോ ഒരു കൊച്ചൊരു അമ്മടെ ആഹ് ഒരു ഫ്രോക്ക് കൊണ്ട് വന്ന് കല്യാണത്തിന് ഇടാൻ മേണ്ടി അയിനാത്ത് മൊത്തോം ഈ വർക്കുള്ളതാ അത് പിന്നെ ഞാന് അമ്മടെ മറ്റേ ആൾക്കാരില്ലേ വിദേശത്തുള്ളെ ആഹ് അത് വിദേശത്തുള്ള ആൾക്കാരും മറ്റേ അറിയല്ലോ അപ്പൊ നിനക്ക് അറിയല്ലോ അവരെയൊക്കെ, അവര് ചെയ് ത് അമ്മടെ വേറൊരു കടയ്ണ്ട് അറിയാവുന്നൊര് ചേച്ചിയുടെ കടെ കൊടുത്ത് ചെയ്യിപ്പിച്ച് ആ വർ ഇന്ക്കന്നെ രണ്ടായിരം രൂപയായി, പിന്നെ ഞാൻ തയ്യൽക്കൂലി എല്ലാം കൂടെ എന്റെ തയ്യൽക്കൂലി ആയിരം രൂപയായി. മൊത്തത്തിൽ മൂവായിരം രൂപയായി ആ ഡ്രസ്സ് തയ്ച്ചേന്. അങ്ങനെ മൂവായിരം രൂവാ ആഹ് മൂവായിരം ഡ്രസ്സിന് ഞാനവളോട് പറഞ്ഞായിര്ന്ന് നല്ല വെലയുള്ള മറ്റെ മറ്റേ തുണിയ ആ തുണിയായിരുന്നു ആഹ്, ആഹ് പിന്നെന്തുവാ പിന്നെ എന്തുവാടി, മഴയൊക്കെ അല്ലേ വയങ്കരംതുവ അതുകൊണ്ട് ആ അതുകൊണ്ട് നമ്മക്ക് തു തുണി ആഹ് തുണി ഉണങ്ങാനും പാട് പിന്നെ തയ്ക്കാനും ആൾക്കാരാരും കൊണ്ടരുന്നില്ല ഇ ഇപ്പ ഈ മഴയോണ്ട് ആരും തുണിയെടുക്കാനും കടകളിലോട്ടൊന്നും പോകുന്ന ഇടു ഒന്നുവില്ല അത് നേരത്തെ ആക്കിയാലും, ആഹ് നീ ഇങ്ങ് കൊണ്ടുവാ ഞാൻ ചെയ്ത് തരാ അത് നിനക്ക് തയ്ക്കാൻ പറ്റും മിഷീനുണ്ടോ? ഓഹ് ശെരി, ആഹ്
പ്പാ അപ്പർത്തെ ഒരമ്മ കൊണ്ട് തന്നതാ ആ അമ്മേടെ ഉടുപ്പൊന്ന് ഷേപടിച്ച് കൊടുത്ത് കയ്യൊന്ന് വെട്ടി കുറയ്ക്കാനായിട്ട്.
ഓ അടിച്ചു കൊടുക്ക എടി എനിക്കൂടെങ്ങനെയൊക്ക ഇരിക്കുമ്പോ എന്തേലും ഓഡറൊക്കെ തരണേടി ഞാനും എന്തേലൊക്കെ തയ്ച്ച് കൊടുക്കാം, നമ്മുടെ ഒരു വരുമാനമല്ലേ, നമ്മക്കൊവുമ്പോ എന്തേലൊക്കെ കിട്ടണല്ലോ
എനിക്കിപ്പ ആഹ് അമ്മാ ആണ് കൊണ്ട് തന്നത്. ആഹ് ഞാൻ നാല്പ്ത് രൂപ വെച്ചാ മേടി ഇരിക്കുന്നെ
ഇപ്പൊ വേടിക്കണം നമ്മള് കറണ്ട് ഓടിച്ച് തയ്ക്കുന്നെ അല്ലേ ഈ നൂലും കറണ്ടും ഒക്കെ നമ്മുടെ തന്നെ മ് അങ്ങനെ പിന്നെ എന്റൊരു കൂട്ടാരി ഇപ്പൊ ഒരു മ് അതെന്നെ ആഹ് അത് ശരി എന്റെ ഒരു കൂട്ട് കാരി ഇപ്പൊ ഒരു ചുരിദാറ് കൊണ്ട്തന്ന് ഇനി അത് തയ് -
നമ്മള് മ് ഇപ്പം ഓവറായിട്ട് വർ ക്കിയ്യണ്ട ടോപ് വല്ലോം ആണെങ്കി എന്നെച്ചാ ഓവറായിട്ട് പണിയുള്ള ടോ പ്പ് വല്ലോം ആണെങ്കി അറുവത് രൂപ ഒക്കെ മേടിക്കും അമ്പരൂവ അറുവരൂവ ഒക്കെ മേടിക്കും
ആഹ് അഹ്
പത്തോ ഇരുപതോ വല്ലോം കൂട്ടി മേടിക്കും അല്ലാതെ കൂടതലൊന്നും മേടിക്കാനന്നും പറ്റത്തില്ലല്ലോ നമ്മള് വീട്ടി ഇരുന്ന് നിയ്ക്കുന്നവരാവുമ്പോ അത്രയൊന്നും കൂട്ടി മേടി ക്കരുതല്ലോ
ഓ അത് ശരി നമ്മള് നമ്മൾക്കറിയാവുന്നവരെയൊക്കെ ഞാൻ കൊറച്ച് കൊടുക്കൂള്ളൂ നുപ്പത് രൂവക്കൊക്കെ കൊടുക്ക ക്കത്തൊള് ആഹ് കൊറച്ച് ആഹ് അത് ശെരി ആഹ് അത് ശെരി ആ പിന്നെ ഡീ ന്നട്ട് നിന്റെ വിട്ടിലെ മാങ്ങയൊ ക്കെ തീർന്നോ
ഞങ്ങളടെ വീട്ടിലെ മാവൊക്കെ മുറിച്ച് കളഞ്ഞ്
ഷോ ന്നാള് ഞാൻ വന്നപ്പോ നിങ്ങടെ വീട്ടിന്ന്‌ നിങ്ങടെ ചേട്ടൻ എനിക്ക് ഇഷ്ടം പോലെ തന്നില്ലേ
ആഹ് ഇപ്പൊ ഞങ്ങടെ മാവൊക്കെ മുറിച്ച് കൊറേ നാളായി മാവൊക്കെ മുറിച്ചിട്ട്
ഓ എന്റെ പൊന്നെ അത് നല്ല ടേസ്റ്റ്
ആ പഴുത്ത് കഴിയുമ്പോ നല്ല മധുരവും പച്ചക്കാണെങ്കി പുളിയുവാ
ഞങ്ങടെ ഇവിടുത്തെ അമ്മ കൊറച്ച് പഴിപ്പിക്കാൻ വെച്ച് കൊറച്ച് അച്ചാറൊക്കെ ഇട്ട് അനിയത്തിക്ക് കൊടുത്തു വിട്ട് അവിടെ കൂട്ടാ കാരികളൊക്കെ ഇഷ്ടപ്പെട്ട് ഉം ആഹ് പിന്നെപ്പം കിളിയേക്ക് കൊടുക്കാനായിരുന്നു ഞാൻ മാങ്ങ ഉണ്ടോന്ന് ചോയ്ച്ച് ഞങ്ങടെ വീട്ടി ഇപ്പ കൊറച്ച് ലൗവേഴ്സ്നെ വേടി ച്ച് അപ്പൊ അതിന് ഞങ്ങള് ക്യാരറ്റും അതും ഇതൊക്കെ കൊടുക്കും
ആഹ് ആഹ്
ട്ട് വാ മ് ഞങ്ങടെ വീടൊക്കെ കാണാം.
ആഹ് വരാം വരാം.
ഉം കളിക്കൂട്. ഹ് ഞങ്ങടെ കിളിക്കൂട് കാണാം ഉം ഉം ഇപ്പം ഉം നീ. പ്പല്ലേ മറ്റേ ഇന്നാള് ഞാപറഞ്ഞേ ആ പിന്നെന്ത് പ്പൊ മൊട്ടയിട്ട് കൊറേ ങ്ങ് വിരിഞ്. മം. അകത്തൊക്കെ വെച്ചേക്കുവ ഹ് ഹ് ഹ് കാര്യമേ ഓരോരുത്തര ഓരോരുത്തര. ഒക്കെ ചോയ്ക്കൂടി. മൊട്ടഫിത് നമ്മളെ വെക്കുവ ല്ലേ മ്മള്.
ഉം.
നീ വാ ചെടിയൊക്കെ ഉണ്ടെങ്കി കൊണ്ടുവരണേ വരുമ്
ആഹ് ചെ. ടി ഇവിടെ ഇപ്പ ചെടിയൊന്നുഇല്ല നേരത്തെക്കെ ഇഷ്ടം പോലുണ്ടായിരുന്ന എട്ട് മണി പത്ത് മണി. ഏത് സൈസ് വേണമായിരുന്ന ചാ ഇവിടുണ്ടായിരുന്നു ഇപ്പൊ ചെടികളെ ഇല്ല ചെടികളെല്ലാം പോയി എന്റെ. ഇനി എവിടുന്നേലും ഒക്കെ ഒപ്പിച്ച് ഇനി എവിടെേലും ഒക്കെ വെച്ച് വളർത്തണം. ഈ മഴ പെയ്യുമ്പം
ആഹ് നിന്റെ എന്തുവാ ചേട്ടന് ആങ്ങളെ ക്ക് ജോലിയുണ്ടോ അവൻ പോയിട്ട് വന്നോ
ആഹ് പോയേക്കാ വന്നില്ല
ആഹ് പിന്നെ ഉം ല്ലേ എന്റെ ഒരു ടോപ്പ് ഇവിടെ ഇരിപ്പൂണ്ടെടി രണ്ടെണ്ണം നിനക്ക് വേണമെങ്കിൽ തരാം കേട്ടോ കുഴപ്പവല്ലാ അടില് ആ എന്തേലും മം ലൈനിങ് ഇട്ടേ നിനക്കറിയാലോ തയ്ക്കാൻ അപ്പൊ ആ ലൈനിങ് കൂടെ ഒരെണ്ണം ഇട്ടോ അപ്പൊ നല്ല രസാവായ്രിക്കും നല്ലൊരു കളറാ ഉം ഉം രണ്ടെണ്ണം ഇരിക്കുന്ന് പിന്നെ വേറെന്തോ ഉണ്ട് മോളെ വിശേഷം
വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല ഇന്ന് പോയി ചെയ്‌വായിട്ടായിരുന്നു ഇന്ന് ഇവിടെ അടിയായിരുന്നു പൂച്ചയുമായിട്ടെ ഹെ പൂച്ച ഉള്ളത് കൊണ്ട് കൂട്ടുണ്ട് ആ നാളെ എനിക്ക് ക്ലാസ്സുണ്ട് നാളെ എനിക്ക് ഉച്ചയ്ക്കേഷം ക്ലാസ് ഉണ്ട് ഉച്ച കഴി അന്നേരം പോണം
ആ മ്മടെ ഇവിടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയല്ലേ
ആഹ് അവിടെ ജംഗ്ഷനിൽ തൊടങ്ങി
ആ അവിടെ അവിടെന്ന് കേറാൻ നോക്ക് അവിടെ ആൾക്കാരൊക്കെ എടുക്ക്‌
ഞാൻ വേറെ ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചോണ്ടി ക്കുന്നില്ലേ അവിടെ ഞാൻ പറഞ് എനിക്ക് ഇതേപോലെ ജോലി സെറ്റാക്കി തരുന്നതിന് പ്ലേസ്മെന്റ് ഉള്ളതാ കൊടെ
ആഹ്
ന്നേരം അവര് ഇതാക്കി തരാ അവര് സി വി കൊണ്ട് കൊടുക്കാ പി ഡി എഫ് ഇട്ട് കൊടുക്കാ പർണ് സിവിയെടെ അന്നേരം ഞാൻ അന്നേരം ഞാ ആ ഒരാളോട് പറഞ്ഞു എന്റെ പി ഡി എഫ് വേറെ ഒരാൾടെ കിടപ്പുണ്ട് അപ്പം അവനോട് ഞാൻ പറഞ്ട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണേന്ന് ഞാൻ നമ്പർ ഇട്ട് കൊടുത്തായിരുന്നു മിസ്സിന്റെ അങ്ങനെ പി ഡി എഫ് ഇട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അതിന് ഞാൻ വിളിക്കണം വിളിക്കുമ്പോ ഞാൻ ഒന്നൂടി പറയണം
ആ
പ്പിക്കണോന്ന്
ഉം ആ നമ്മുടെ ഇവിടെ ഇപ്പല്ലെ ഇന്ന് കരണ്ടില്ലാര്ന്ന്
ആഹ്
ആഹാ അപ്പംന്ന് വൈകുന്നേരം- ആയി കരണ്ട് വന്നപ്പം.
ഉം ഇവിടെയും വന്നും, പോയി, വന്നും- പോയി നിന്നേന്ന്ക്കറണ്ട്.
ആഹാ അത് പിന്നെ ഫോണൊക്കെ കുത്തിയിട്ട്, എനിക്ക് പിന്നെ അരക്കാനൊക്കെ ഉണ്ടായിന്ന്. പിന്നെ മാവക്കെ അരച്ച് വെച്ച്- സ്കൂളിൽ പോകണ്ടേല്ലേ കൊച്ചിന്. കറിയിടാ ഇന്ന് നമ്മള് മത്തി, മത്തി കഴിച്ചു പോഴഞ്ഞി പിന്നെ ഇപ്പോ- ചേട്ടൻ ഇന്ന് പോയി. എന്തായാലും ഉലുവ മേടിച്ചുകൊണ്ട്- വന്നായിരുന്നു ജംഗ്ഷനിന്നു. നമ്മടെ ചന്തയി പോയേ അപ്പോ അവി- അവിടെന്ന് ഉലുവ കറിയും ഉം പിന്നെ എന്തുരുന്നു വെച്ചേ ആഹ് അതറി എന്തുവാ മോര് കറിയും. ആഹ്
ഉ വീട്ടിൽ മുരിങ്ങയിലല്ലേ?
ആഹ് ഉണ്ട് ഉണ്ട് അത്പ്പറത്തെ വീട്ടിൽ ഇരിക്കുവോ ഞങ്ങളടെ പക്ഷെ ഞങ്ങളടെ വീട്ടില ആന്ന എല്ലാവരുടെേയും വിചാരം. എല്ലാരും വന്ന് കൊണ്ട് പോവും- എന്ന ഇവിടെന്ന് കൊറച്ച് എടു ത്തോണ്ട് പോ ഓടിച്ചോണ്ട് പോടി.
ആഹ് വരാം ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം.
ഉം ആഹ് വീടിന്റെ സൈഡില്ലേ അടിപൊളിച്ചെടി നിപ്പുണ്ട്. ഇല്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് തൂക്കിയിടത്തില്ലേ കോട്ടയില്. അത് അത് നിപ്പുണ്ട്.
ഉം. എനിക്ക് ഇനി ഒരു ജോലിയൊക്കെ സെറ്റ ആയിട്ട്- എന്നിട്ട് വേണം ഏഹ കൊറച്ച്- ചെടികളൊക്കെ മേടിച്ച്- അങ്ങനെ ആദ്യത്തെ ഒരു പൈസൊക്കെ എനിക്ക് പുതിയ ഒരു ഫോണൊക്കെ എടുക്കണം.
ആഹാ ശെരി എങ്കി ശരിയടി മോളെ ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാ.
ആഹ് ശരിയക്കെ.